ഹലോ?
ആഹ് ഹലോ? കേക്ക് ആഹ് കേക്കാമൊ ആഹ് ഉം
സുഖാണാ
ആഹ് സുഖാ
എന്തേരന്നു വർക്ക് അഹ് ഹൗസ് വൈഫാ
അല്ല ഞാന് പഠിക്കുന്നു ബി എസ് സി നഴ്സ്
ആഹ ആഹ പഠിക്കാല്ലേ അ മഴയ്ണ്ടോ
മഴയൊന്നും ഇല്ല ഞാൻ ബാംഗ്ലൂരാ പഠിക്കുന്നത്
ആഹ വെയിലായിരിക്കുല്ലേ
ആഹ് അതെ
ആഹ് ചായൊക്കെ കയിഞ്ഞോ
ചായയൊക്കെ കുടിച്ച്
ഉം അവിടെ ചായയൊക്കെ കു ഹോസ്റ്റല്‌ലാ ആഹ്
ആഹ് ഇവിടെ ചായ ഒക്കെ തുടങ്ങുന്നേള്ളു
ഓ ഉ പടുത്തൊന്നും കൊഴപ്പല്ല
ഉം എക്സാമൊക്കെ കഴിഞാ അതോ തൊ എന്തായ സ്ഥിതി
മാസം
ആഹ് എന്താ പഠിക്കുന്നെ
ഫിനാൻസ്
ആ എന്ന ശരി പിന്നെ ഫാമിലി ഒക്കെ എവിടെയാ
കോട്ടയം
ആഹ്
ഉം എവിടാ വീട്
കോഴിക്കോട് ഉള്ളിലോട്ടുള്ള സ്ഥലത്താണ്
ആ ആഹ
പിന്നെ പിന്നെ വീ- ഇതിൽ കൃഷിയൊക്കെ ഉണ്ടോ കോട്ടയ-
ഇല്ല
മ് ഞാൻ വീട്ടൽ ഞാൻ ഹൗസ് വൈഫ് ആ
ആഹ് ആ ആ
എന്റെ വീട്ടില് ആ കഴിഞ്ഞ്
ആ
എനിക്കൊക്കെ ആണെങ്കിൽ മക്കളൊക്കെ ഉണ്ട്
ഓഹ് ഒച്ചകേക്ക്ന്ന് ഒച്ച കേക്കുന്നല്ലോ അവിടേന്ന്
അതെതെ മക്കളാ പിന്നെ വേറെ ആ പഠിക്കെയെല്ലെലേ? ഓൺലൈനായിട്ട് വേറെന്തേം ചെയ്യുന്നുണ്ടോ
ഇല്ല ഒന്നും ചെയ്യുന്നില്ല
ആഹ്
മ്
ഇപ്പേപ്പിങ്ങിനും പോയി വന്നതാണോ അടുത്തെങ്ങാനും
പോയിട്ടില്ല ഇനിയും പോണം എക്സാം കഴിഞ്ഞിട്ട്
ആഹ് ആഹ് ഏഹ് എങ് ട്രിപ്പ് ഇപ്പെങ്ങാനും പോയിട്ടുണ്ടോ അടുത്തെങ്ങാനും
ഇവിടെ ബാംഗ്ലൂര് കറങ്ങീയിട്ടുണ്ട് ഇവടോരോരോ സ്ഥലങ്ങളൊക്ക്ണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഉം
മേരേജ് ഏഹ് ഫിക്സടാണോ അല്ലേ എന്താപിന്നെ
അല്ല
ഒറപ്പിക്കേമറ്റേം ചെയ്താണാ
ഇല്ലയില്ല
ആഹ് അല്ല ചെലരെയിപ്പളെ വ വളയിടിക്കലും അങ്ങനെയൊക്കെയ്ണ്ടല്ലോ പറഞ്ഞു വെക്കലൊക്കെയ്ണ്ടല്ലോ
ഓ ഇല്ലില്ല
ആഹ് അങ്ങനെയോയിച്ചേട്ടാ
ഉം കാപ്പിയൊക്കെ കുടിച്ചോ
ഇല്ല അയിന് ടൈമായി വെരുന്നേയൊള്ളു
ഓഹ്
ഏഹ് ഫുഡ് ഫുഡൊക്കെ ഹോസ്റ്റലില്ണ്ടാക്കുവാണോ അതോ
ഇല്ല ഇവിടെ മെസ്സില് ഉണ്ടാക്കും അപ്പം നമ്മള് സമയമാവുമ്പൊ പോയി കഴിക്കണം
ആഹ് അവിടെ പിന്നെ ആഹ് ആഹ് അല്ല പിന്നെ ചെല സ്ഥലത്ത് പിന്നെ ഓരോ പിന്നെ ഇങ്ങനെ ആഴ്ചേല് ഓരോ ആൾക്കാര് വെച്ച്ണ്ടാക്കല് അങ്ങനെയെക്കെണ്ടാര്ന്നല്ലോ? ഒരു കാല
ഓഓഓ
ഹോസ്റ്റലിലാണെങ്കിലും ഓരോത്തര് വക ഓരോ ടൈം ടേബിളനുസര്ച്ച് സ്‌കൂൾത്തെ പോലെ
ആഹ് ആഹ് ഇവിടങ്ങനൊന്നുഇല്ല ഇവിടെ ഇങ്ങനെ മെസ്സില്ണ്ടാക്കും നമ്മൾ പൈസ കൊടുക്കുന്നാണല്ലോ
ആഹ് ആ അങ്ങനെ
പ്പം മെസ്സ്ല്ണ്ടാക്കും അവരും നമ്മക്കും
അപ്പ സുഖവല്ലേ ചിക്കനും ഫിഷ് ഇത് പിന്നെ ഫിഷൊക്കെ കിട്ടോ
ആഹ് ചിക്കന് ഞായറാഴ്ച മാത്രം കിട്ടും ബാക്കിയുള്ള ദിവസം നോൺ വെജ് മാ മാത്രൊള്ളു നോൺവെജില്ല
ആഹ് ആഹ്
ഉം പഷേ ഞാൻ ചിക്കനും മീനൊന്നും കഴിക്കത്തില്ല വെജിറ്റേറിയന. ഉം.
പിന്നെ വീട്ടിന്ന് വിളിക്കാൽല്ലേ
ആഹ് വിളിചാര്ന്നു..
ആഹ്
ഉം
പോവാ
പിന്നെന്നാ ഇന്നാരടുത്തും പോയില്ലേ
ഇന്ന് പോയി ഇവിടെ ഉം ഇന്നലെ രാത്രി മഴ പെയ്തേന്റെ ചളിയൊക്കെ ആയത് പിന്നെ എങ്ങട്ടും പോകാനായിട്ടില്ല പിന്നെ രാവിലെ ഹോസ്പിറ്റൽ പോയി എഹ് കണ്ണിനൊരു കണ്ണിന് ചെറിയൊരു പോളക്കുരു വന്നിട്ട് വീക്കം വെച്ചിട്ടിരിക്കയാ പിന്നെ ഇവിടുന്നെ എങ്ങോട്ടും പോവാൻ പറ്റൂല ഒരു വയലിന്റെ ദേശത്താ വീടിരി ക്കുന്നെ അതു കാരണം വീടിന് ചുറ്റും വെള്ളം കേറിയിട്ട് ചാകപ്പാടെ ചളിയാണ്
ഓഹ്
ഉം കോട് യത്ത് പിന്നെ വയലും പ്രദേശത്താണോ അതോ
അല്ല റോഡ് സൈഡല്ല ഇച്ചിരി ഉള്ള് ഇച്ചിരി കേറിയ
ഉം ഉം
ഉം
ഉള്ളോട്ടായിരിക്കുംല്ലേ
ആഹ് അതെ അതെ
ഉം റബ്ബർ തോട്ടൊക്കെ തോട്ടങ്ങളൊക്കെണ്ടോ വീട്ടിൽ ആഹ് ആഹ്
ഉം
റബ്ബർ മാത്രാണോ വീട്ടില് കൃഷി?
റബ്ബറിലും ഉണ്ട് പിന്നെ എന്താ തേക്ക് അങ്ങൻത്തെ സാനങ്ങളൊക്കെ ഉണ്ട്
ഉം ഉം
ഉം വീട്ടിൽ ആരൊക്കെണ്ട്?
വീട്ടില് ബ്രദറ് പിന്നെ ബ്രദറിന്റെ വൈഫ് അമ്മ മക്കള്
പിള്ളേരുടെക്കെ എത്രയിലാ പഠിക്കുന്നെ?
കെ ജി നാലില് ഒക്കെയാണ്-
സ്കൂളൊക്കെ തൊറന്നല്ലേ ജൂണില് ഉം-
ട്രിപ്പും പിന്നെ കുടുംബായിട്ടൊന്നും ട്രിപ്പൊന്നും പോയിട്ടില്ലേ? പഠിക്കുന്നു-
ഇല്ലി ഇപ്പൊ ഒടനെ നേർത്തെയൊന്നും പോയിട്ടില്ല ഇപ്പൊ ഞാൻ- കോളേജിലായോണ്ട് എനിക്ക് കൊറച്ച് ദിവസേ ലീവ് കിട്ടത്തൊള്ളു ഉം- അപ്പം എനിക്ക് രണ്ട് അനിയത്തിമാര് ഉണ്ട് കുഞ്ഞാ-
ആഹ് -
ഉം-
ഇസ്കൂൾ പഠിക്കയായിരിക്കും ഇല്ലേ?
ആഹ് -
ആഹ് -
ആഹ് -
പിന്നെ അവിടെ ഡ്രസ്സിനൊക്കെ വെല എങ്ങനെ?
ആഹ് ഇവിടെ ഇവിടെ ബാംഗ്ലൂര് കൊറവാണെല്ലാത്തിനും- നമ്മടെ നാട്ടിലേനെക്കാലും കൊറവാ നല്ലത്-
ആഹ് ആഹ് -
മ് - തിന്നുന്ന സാധനത്തിനാണേലും എല്ലാത്തിനും വെല കൊറവാ-
ആഹ് -
മ് - ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെക്കെ അടുത്തായിട്ടാണ്- കോളേജ് ഉം-
പിന്നെ ഈ- യാത്രൊക്കെ പോവാൻ ഇഷ്ടാണാ-
ആഹ് ഇഷ്ട അഹ് എനിക്ക് ഇങ്ങനെ മൗണ്ടേ അങ്ങനെ മലപ്രദേശങ്ങളൊക്കെ എനിക്ക് ഇഷ്ട ബീച്ച്ക്കെ ഇഷ്ട.
ആഹ്
മ് നിങ്ങക്കോ?
എനിക്കും ട്രിപ്പു ഒക്കെ ഇഷ്ടാണ്. പക്ഷെ, എനിക്ക് പോവാനുള്ള സ് സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഇരിക്കുന്നെ.
ഓഹ് ഓഹ് മ് ഹസ്ബന്റ് എന്ത്യ്യുന്നു?
കൂലിപ്പണിക്ക് കൂലിപ്പണിയ
ഓഹ് ഏഹ് ഇനി എന്താ പരിവാടി?
ഇവ്ടെ ഇണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്ക. അപ്പൊ ഫ്രീ ആയപ്പോ വിളിച്ചന്ന്
ഓഹ് ഉം പിള്ളോരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നോ
ഇപ്പം വന്നേള്ളൂ ഫുഡ്കയ്ക്ക ചക്കെ മാങ്ങക്കെ ഉം ചക്കെ മാങ്ങ
ആഹ് ഉണ്ടായിരുന്നു ഞാനിപ്പോ വീട്ടിലല്ലാത കൊണ്ട് എനിക്കൊന്നും കിട്ടത്തി
ആഹ് ശരിയാല്ലേ
ഇവിടെ ആ ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല ഇവിടെ ഭയങ്കര ഇതാ കൊള്ളത്തില്ലാത്ത ഈ അഴുക്ക് സ കുപ്പിക്കാത്തൊക്കെ ആക്കി വെച്ചേക്കാണ് അപ്പോ രസം ഇല്ല കഴിക്ക കഴിക്കാൻ തോന്നത്തില്ല അതുകൊണ്ട് പിന്നെ മേടിക്കാറില്ല
ആഹ് ആ
ല് മാങ്ങയക്കൊ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉം എന്നാടാ
അത് സ്വന്തം വീട്ടിലുള്ള പോലെ കിട്ടൂലാലോ
ആഹ്
എന്തൊക്കെയോ കുത്തിവെച്ചു വരണല്ലേ
ആഹ് ഈ വീട്ടിൽന്ന് കൊറിയറൊയൊക്കെ അയച്ചു തരും ഇടക്ക്
ആഹ് ആഹ്
പിന്നെ ആരെങ്കലും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് നാട്ടിൽ പോയാരുന്നു നാട്ടിൽ പോയിട്ട് വന്നപ്പം കഴിക്കാനൊക്കെ കൊണ്ടുവന്നു
ആഹ് ആഹ്
ആഹ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചു പോന്നു
ഉം വീട്ടിലാരൊക്കെയുണ്ട്
അമ്മയുണ്ട് അച്ഛനുണ്ട് അനിയത്തിമാർ രണ്ടു പേരുണ്ട്
വലിയ ഫാമിലിയന്നാ വലിയ ഫാമിലി ആണോ
കൊറച്ച്
ആഹ് ആ
ഉം
അയ്യോ അയ്യോ കോളേജി പോയിട്ട് ഞാനിപ്പോ വന്നേ ഉള്ളൂ
ആഹ് ആഹ് അത് ശരി
ഉം ഇനിയിപ്പൊ സ്റ്റഡിയിങ് ടൈം ഒക്കെ ഒണ്ട് ഉം എക്സാം ആവാറായില്ലേ രണ്ടാം തീയതി എക്സാം അടു ത്ത മാസം ഉം പിന്നെന്നാ
കോളേജ് വൈകുന്നരം വരെണ്ട്
ഫോണോ
കോളേജ്
കോളേജ് നാല് മണി വരെ ഒണ്ട് അത് കഴിയുമ്പം പിന്നെ ഹോസ്റ്റലി കയറി വന്നിട്ട് ഇവിടുന്ന് ആ ഏഴുമണിയൊക്കെ ആവുമ്പോഫുഡി റെഡിയാവും അത് കഴിയുമ്പം എന്നാ സ്റ്റഡിയിങ് ടൈം ആവും അത് കഴിഞ്ഞിട്ട് പത്തുമണിയാവുമ്പോ ഫോൺ കിട്ടും പിന്നേം കിടന്നൊറങ്ങും.
ആഹ് ഫോണ് വാങ്ങി വെക്കുവോ ഹോസ്റ്റൽല്.
സ്റ്റഡിയിംഗ്‌ ടൈം എട്ട് മണിതൊട്ട് പത്തുമണി വരെ. അപ്പ ഫോൺ മാങ്ങിച്ച് വെക്കും.
അങ്ങനെക്കെ ഇണ്ട്ല്ലേ കർശനാല്ലേ.
അതെ അതെ
പിന്നെ ഏഹ് ഫോണ് പിന്നെ അവര് പ അയിനേറ്റ് വെല്ലൊക്കെ ഇണ്ടോ?
ഇല്ല ഇവിടെ ഏഹ് ഇന്ന ഞങ്ങടെ ഹോസ്റ്റൽ ഇൻചാർജ് പോയാര്ന്നു. ഇവിടെ ഇപ്പം ഹോസ്റ്റൽല് ആം ടീച്ചർമാരങ്ങനെ ആരു ഇല്ല. ഞങ്ങള് പിള്ളേര് മാത്ര ഒള്ള. അപ്പ സീനിയേഴ്സിന്റെ റൂമിലാണ് ഫോൺ വെക്കുന്നേ. അപ്പൊ അവിടുന്ന് എട്ട് മണിയാവുമ്പോ കൊ ണ്ടോയി വെക്ക സ്റ്റഡീ ടൈം കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുവ പിന്നെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും അങ്ങനെ ഇല്ല.
ആ- ആഹ്
ഉം അത്ര ഒക്കെ ഉള്ളു പിന്നെ സ്ഥഡിയിങ് ടൈമി പഠിക്കുന്നുണ്ടോന്ന് ചേച്ചിമാര് വന്ന് നോക്കും പ്രിൻസിപ്പളാണ് പറഞ്ഞേക്കുന്ന അവരോട്
ആഹ് -ആഹ്
അങ്ങനൊക്കെ
അല്ല കോളേജ് ഇതെന്താ വൈകുന്നേരം വരെ സാധാരണ ഉച്ചവരല്ലേ ഉണ്ടാവല് അവര് ഇപ്പ വൈകുന്നേരം വരെ ആക് ക്കിയാ
ഞങ്ങക്ക് ഉച്ച ആവുമ്പോ ഒരു മണി ആവുമ്പത്തേന് ഞങ്ങളെ കയറ്റി വിടും പിന്നെ കഴിക്കാൻ വേണ്ടി പോകും പിന്നെ രണ്ടു മണിയാവു പിന്നേം പോകും
ആഹ് -ആഹ്
ഉം
പഠിച്ചെച് ഭങ്കര ഇതാണല്ലോല്ലേ
ആഹ് അതെ അതെ പിന്നെ കൊറേനെഴുതാനുണ്ട് ഉം
ടൈം ആയാ
എന്നതാ
അല്ല എഴുതാനൊക്കെ
എഴുതണം
ഉ ഉം
ഉം
എന്നാ ശരി ഇവിടൊ മഴ പെയ്യാൻ പോന്നു ശരി